ആ
കേക്കുന്നില്ലേ ആ എന്തോ പറയാ മറ
ആ അത് സാരല്ല്യ എന്താ ഫുഡകഴിച്ചോ ഓ സുഖം
ഇല്ല ഭക്ഷണം കഴിച്ചില്ല കഴിക്കണം
ഉം ഉം അതെന്താത്ര ലേറ്റ് ആണന്താ ഓ കഴിച്ച്
എങ്ങനെ കോളേജ് വിട്ടന്ന് ഫോണില് കളിച്ചങ്ങനെ
അത് ശരി
ഞാപോളിടെക്നിക്
ഉം ഉം അപ്പൊ കഴിച്ച്
ഓ ഇത്ര നേരത്തെ കഴിച്ചോ
ഓ നേരത്തായോ പത്തേകാലായല്ലോ ആ ക്ലാസ്സിൽ ബേബീനെ പഠിക്കാനുണ്ടാവും
ആ
ഇഞ്ഞിപ്പൊ രാ നേരത്തെക്കെ എണിക്കോ ങ്ങനെ നിറം വൈകി കെടന്നാല് ക്ലാസ് പോവാള്ളല്ലേ
ഇന്നേരാമ്പോ കെടക്കലുണ്ട് ഒരു ചെറീയ പണിണ്ടേ
ബുദ്ധിമുട്ടായോ വിളിച്ചത്
ഇല്ലല്ല ഞാൻ തന്നല്ലേ പറഞ്ഞു വിളിക്കാന് അത് കഴിഞ്ഞിട്ടള്ളൂ. എങ്ങനെ ഇരിക്കുന്നെന്ന്.
രാവിലെ നേരത്തെ എഴുന്നേച്ച് എപ്പ ക്ലാസ് പോവല്?
എനിക്ക് ഞാൻ ഇവിടുന്ന് എറങ്ങല് ഏഴേമുക്കാലാവുമ്പോ എറങ്ങണം.
ഉം അടുത്തന്നെ കോളേജ് കോളേജടെ അടു തന്നാണോ?
അല്ലല്ല ഇനിക്കിവിടുന്ന് ഒന്നേകാ മണിക്കൂറുണ്ട്.
ഏ ട്ടങ്ങനെ പോവാ ബസിന്?
ആഹ് ബസ്സ്ണ്ട്.
ഉം. വീട്ടില് ഇമ്മക്കെ കെടന്നോ, ഇവടെ പോകുന്ന്, മഴണ്ടോ?
നല്ല മഴണ്ടായിനിം വൈകുന്നാരം ഒരു നാല് മണിക്ക് ശേഷം
തന്നെല്ലേ ഇവിടെ പെയ്തിന്ന് പക്ഷെ നല്ലോണന്നുല്ലേനി ചെറ്തായിട്ടൊക്കെ
കോളേജിന്നറങ്ങി നല്ല മഴ കിട്ടി
തന്നെ ചെലേ ദിവസ് ആ ചെലെ സ്ഥലത്ത് ത്തേക്ക് നല്ല മഴ അങ്ങനെയാണ് ഇപ്പളത്തെ ഇതില് വരുന്നത് ചില സ്ഥലത്ത് മഴല്ല അങ്ങനൊക്കെ
ടൗണ്ന്ന് ഇവിടെ എത്തുന്ന വരെ നല്ല മഴേരുന്നു അവിടീ നല്ല മഴണ്ട് ഇവിടീ നല്ല മഴണ്ടായിനു
ഉ ഹും
ആഇന്ന് രാവിലെ നല്ലൊരു മഴണ്ടായിന്നു ഇപ്പ വൈകുന്നേരോം നല്ലോണന്നും ഇല്ലെങ്കിലും ചെറുതായിട്ടൊക്കെണ്ടേന്നു
ഇപ്പൊ പഞ്ചായത്ത് വൈസ് മഴ പെയ്യും പോലല്ലേ
ആഹ് അതാ ഞാൻ പറഞ്ഞ് ഇപ്പ അങ്ങനാണ് വരുന്നത് ആദ്യത്തെ പോലല്ല
ആദ്യോരുഭാഗം മൊത്തായിട്ട് മഴ പെയ്യുന്നേനു
ആഹ് അതന്നെ
ത് പൊറത്തു പോയപ്പം ഹെൽമെറ്റ് അല്ല കോട്ട് എടുത്തില്ലായിനു ഇവിടെ മഴല്ലേനു
ആഹ് ആഹ്
അങ്ങനെ പോയപ്പോ ഞങ്ങള ആ തൊട്ടടുത്തുള്ള ഒരു ജംഗ്ഷനിൽ അവിടെ പോയപ്പോ പെരും മഴ.
മ്മ്
മൊത്തം ന്നഞ്ഞിട്ട് വരു
ഉ ഇങ്ങോട്ടൊക്ക മയ ഇണ്ടായിട്ടുണ്ടാവുലലേ. എന്താ ഫുഡ് സ്പെഷ്യല്? അലോ? അലോ പോയോ? അലോ?